ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചോ
ആ ആ ഭക്ഷണൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്ക, മ്
മ് പിന്നെ കുട്ടികളൊക്കെ വന്നോ സ്കൂൾ വിട്ട് വരാനൊക്കെ ഏകദേശൊക്കെ ടൈം ആവുല്ലോ.
ആ ആ മൂന്ന് മൂന്നരൊക്കെ ആവും. മൂന്നര ആവുമ്
മൂന്നരക്കെ ആവൂല്ലേ ഞാൻ പറയനെ
ഞ് ഏ
അതെ ഇപ്പത്തക്കെ ഒരു പാ പണ്ട് പഠിച്ച മാ ഹലോ ഇപ്പള്ളത്‌ എന്നറിയാ ഇപ്പത്തെ കാലഘട്ടം ഒരു ഒരു ഒരു പാട് ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. കാലഘട്ടം തന്നെ നമ്മള ഡ്രസ്സ് ന്റെ ആയാലും നമ്മള അതേപോലെ തന്നെ സ്കൂൾ ആയാ സ്കൂളൊക്കെ പണ്ട്ന്ന് പറഞ്ഞാൽ നമ്മള് അതേപോലെ തന്നെ ഏ ചോറ് ആകെ ആ കടല അതേപോലെ തന്നെ ചെറുപയറും ചോറും ഇങ്ങനെക്കെ ആയി റ്റ്ന്ന്ണ് ഉണ്ടായിരുന്നത് ഇപ്പ അങ്ങനെ ഒന്നുംല്ലല്ലോ ഇപ്പൊ സാമ്പാറ് അതേപോലെ തന്നെ ഉപ്പേരി പിന്നെ കോഴിക്കറി ഇങ്ങനെ
ശെരി ആയിച്ചെല് ആ ആയിച്ചെൽ ബീഫ് അങ്ങനത്തെ
ആ ആഴ്ച്ചെൽ എറച്ചി പിന്നെ അതേപോലെ തന്നെ മു മുട്ട, പാല് ഇങ്ങനെല്ലാം ഇണ്ടല്ലോ മ്മള് പഠി കുച്ച കാലത്ത്
നമ്മളൊരുെ ചെ ആ ചെറുപ്പയറും ചോറും അങ്ങനൊക്കെ മ് ചന്നെങ്കി ചെറുപ്പയറ്
ആ അതേപോലെ തന്നെ ഒരു ഓട് ട്ട ക്ലാ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ നല്ല അന്ന ത്തെ ഗ്രൗണ്ട്ന്ന് പറയ് യാണെങ്കില് കളിക്കാൻ കുറച്ച് ഗ്രൗണ്ട് ഉണ്ടാവുള്ളു ഉള്ളത് തന്നെ ഇപ്പത്തെ മാതിരി അല്ലല്ലോ ഇപ്പൊക്കെ ഫുള്ള് ക്കാ കൊട്ടി ഫുള്ള് കട്ടക്കൊട്ടിച്ചിട്ടാണല്ലോ ഗ്രൗണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാൻ തന്നെ ഇപ്പം വേറെ ഓ സ ബ് സപ്രേറ്റായിട്ട് തന്നെ ഇണ്ടല്ലോ കളിക്കാനും ഇതിനും ക്കെ പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ അല്ലേ ആ ആ ആ ഇണ്ടല്ലോ പണ്ടത്തെ മാതിരിന്നല്ലാം പണ്ട് നമക്ക് കളിക്കാൻ ആകെ എത്ര എത്രയ കുട്ടികൾ ഇണ്ടാവ എല്ലാർക്കും പാടെ ഒരു ചെറിയൊര് ഇത്ണ്ടാവും എന്നിട്ട് അവടെ ഞമ്മള് പോയി അവ ഉന്തും തള്ളും അങ്ങ ആ ഇങ്ങോട്ടൊക്കെ ആയി ഇപ്പ അങ്ങന ഒന്നും ഇല്ലല്ലോ പിന്നെ ആ ഒരുപാട് മാറിട്ടുണ്ട് വേണ്ട കളിക്കും വേണ്ട ഇപ്പം ഇപ്പൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ട്ട് വര്കാ മൊബൈൽ ഫോണ് ഇത് തന്നെ ഫോൺ ഇണ്ടയാമതി എല്ലാവർക്കും ഫോൺ അവർക്ക് ഗെയിം കളിക്ക വീട്ടിൽ തീ ഉം ഞമ്മളൊക്കെറഞ്ഞാല് നമ്മളൊക്കെ സ് സ്കൂൾ വിട്ട് വന്നാലേ ആരെങ്കിലും വീട്ടിലേക്ക് കളിക്കാൻ പോവല്ലായിരുന്നു ക സ്കൂൾ വിട്ട് വ ബാക്കി വീട്ടിൽ എത്തി കളിക ള്ള ഒര് കളിയാണ് അമ്മളെ ഇതീൽ മ്മനസ്സില്ണ്ടാവാ വേഗം പോയിട്ട് എന്താണ് വേ കളിക്കാൻ പോണംന്ന്ള്ളരു ഇപ്പത്തങ്ങന ല്ല വ്യാ വേഗം പോയിട്ട് ഫോണ്മ്മ കളിക്കണം ഇങ്ങൻ ത്തക്കൊരു ചിന്തേണ് ഇപ്പത്തെ കുട്ടിക്കൾ ഇള്ളത് പണ്ടത്തെ മാതിരി ഒന്നും അല്ലല്ലോ പണ്ടമ്മൾ ഊഞ്ഞാ ല്ലാടീട്ടും അതേപോൽതന്നെ ഉപ്പ് കൾച്ചിട്ടും അക്ക ആ ഉഞ്ഞാലാടാ തെ പോൽതന്നെ ഉപ്പ് കളിക്കും കക്ക് കളിക്കും കൊത്തങ് കല്ല് മേട്ടംകളി വളപ്പൊട്ട് ഇങ്ങനെക്കേയ്ര്ന്നല്ലോ ഇപ്പ ഇല്ല്യ ഇപ്പ ഇവര് അറിയും കൂടി ഇണ്ടാവൂല കറിയും കൂടി
ഇപ്പൊ ഞങ് ആ ഞമ്മളെ ആ ഞമ്മള കളിയൊക്കെ ഇണ്ടായി പറയുമ്പോ ഓര ആ അങ്ങനെ എന്താ സാധനം ചോയിക്കൂ
സാധനം ചോദിക്കുക അതുവല്ല നീ അപ്പ നമ്മളെ ഇനീപ്പോ അമ്മളെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ആയിരുന്നൂന്നൊക്കെ പറഞ്ഞ ചിലപ്പോ ഓല് പറയും ഇങ്ങള് നൊണ പറയാണ് ഞങ്ങള് ഫോണിമ്മ കളിക്കാതിരിക്കാനും വേണ്ടീട്ട്, ഇങ്ങനെയൊക്കെയാണ് അവര് പറയാ. അവര്ക്ക് ഇതൊന്നൊരു വിശ്വാസ ണ്ടാവൂല കാലഘട്ടത്തില് ഇതാ താണ് കണ്ട് വര്ന്നത് മൊബൈൽ ഫോണ് അങ്ങൻത്തെ ഓരോ ഇന്റർനെറ്റ് വയ് ഒക്കെ ഇള്ള ഓരോതാണല്ലോ കണ്ട് വര്ന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ ഇള്ളെ കാലത്ത് നമ്മക്കൊക് കം മൊബൈൽ ഫോണ്ന്ന് പറയാണെങ്കില് ഒരു ഒരു ഫോണ് ടച്ച് ഫോണ് എവിടെക്കെ ക കണ്ടാ മതി അതുവല്ല പിന്നെ അധികം സ്ഥലങ്ങളിലും ഫോൺ ഇണ്ടാവൂല ലാൻഡ് ഫോണാവും ഇണ്ടാവ്വാ അതില് ഗൾ ഞെക്കി ഫോണ് ഞാനക് ക്കെ എത്രോ വട്ടം കണ്ടിട്ട് ട്ടിണ്ട് എന്റെ വീട് ക്കെ നെക്കി ഫോണ് ഇണ്ടായിട്ട് അതേപോലത്തന്നെ ഏരിയലൊക്കെള്ള ഒരു ഫോൺ ഇണ്ടല്ലോ ആ ഫോണൊക്കെ ഇണ്ടായിട്ട് എന്താണ് അതിലൊക്കെ ആയിരുന്നു നമ്മള് കളിക്കാ അതിലൊരു പാമ്പു പാമ്പി പാമ്പൊരു കോഴിമുട്ട മുണ്ങ്ങണ ഒരു ഗെയിം ഇണ്ടാവുവല്ലോ ആഹ് ഞമ്മളക്കെ അതേനു കളിക്കല് ഞാനും കൊറെ കളിച്ചിട്ടന്നെ ഒരു സംഭവായിരുന്നു കാരണം ഒരു അതന്നെ ഒരു പാമ്പ് മാറി രണ്ട് കളി ഇണ്ടാവൂല്ലേ ഒരു ചോപ് പ്പ് പാമ്പ് ഒരു പിന്നെ കളി ഒരു സ്റ്റെ പ്പ് കഴിഞ്ഞാപ്പിന്നെ അട്ത്ത സ്റ്റെപ്പ്മ്മക്ക് ഇങ്ങനെ പാമ്പ്കൾ ഇങ്ങനെ മാറി മാറി ഓരോ ഇത് ഇങ്ങനെ ദായി ഇപ്പൊക്ക ആ പാമ്പിന്റെ കളിയൊക്കെ കാൺ ണെങ്കില് വേറെതെങ്കി- ഹലോ എവ്ട്ന്നെങ്കിലൊക്കെ പോയിട്ട് വേറെ പയേ ഫോണ്ത്ത് അങ്ങനത്തെ ഫോണന്നെല്ല കാരണം കടകളിൽന്ന്പ്പ ആ പ്രായായോല് വരെ പ്രായായോല് വരെ ടച്ച് ഫോണിലാണല്ലോ പ്പ കളിക്ക്ന്നത് ആഹ് ഞമ്മളെ ഞമ്മളെ ഏ ഇതിലൊക്കെ അന്നന്ന് എന്താ ണ് ടച്ച് ഫോണ് എന്താന്നെ ഹെ ഒന്നും അറിയാത്തതാണ് ശെരിക്ക് ഫോണ് പിടിക് ക്കാൻ പോലും കയിയാതൊര് നെക്കിഫോണെന്നെ അറിയ ത്തോരായിരുന്നു നമ്മളെ ആ കാലഘട്ടത്തിലൊക്കെണ്ടായിരുന്നത്. ഇപ്പൊ ഏത് ആ ഇപ്പൊ ഏതൊരു കുട്ടിയാലും ചെറുപ്പത്തി തന്നെ ഒരു ഒരു ഒന്ന്‌ ഒരു വയസായി കഴിഞ്ഞാല് ഐന്റെ മെ ഫോണ്
ഒരു ആ ഒരു വയസാവണ്ട ഒരു വയസാവണ്ട ഒരു മൂന്ന് വയസക്കാവുമ്പ
ആഹ് ആഹ് ആ ഭക്ഷ് ഭക്ഷണം കൊട്ക്കുമ്പ തന്നെ ത പ്പത്തന്നെ ഫോണിലെന്തങ്കിലു കൊടുത്ത്ട്ടാവും അത് തിന്നാ അതെങ്ങനെ നമ്മളെന്നങ്ങനെ ശീലി പ്പിക്കുന്നത് കാരണം എന്തെങ്കിലൊക്കൊന്ന് ഏ പൈപ്പ്‌കായിക്കോട്ടെ ഫോണ് ആ അത് കണ്ടാണ്ടാണ് കുട്ട്യള് പഠിക്കുന്നതും ആ അവര്ക്ക് ഇത് കണ്ടാണ്ടാണ ല്ലപ്പോര് ഓരോന്ന്പ്പോ കുട്ടികള്പ്പോ ഇപ് ഇപ്പൊ എന്തെങ്കിലൊക്കെ ഒരു വീഡിയോസ് കുട്ടികളതൊക്കെ കാണാ അത് കുട്ട്യള് അതേപോലെ ഒറ്റടിക്ക് അവര്ക്കഅവര്ക്ക് അവരെ മെമ്മറിൽ കേറാണത് തലേല് കേറാണ്ത് ന്നട്ട് അതേമാതിരി പറയാ അങ്ങനെക്കെണല്ലോ ഇപ്പോള് ഞമ്മളൊക്കെറഞ്ഞാല് വീഡിയോക്കെകണ്ട് ആ അങ്ങനെക്കാണ് ഞമ്മക്കൊക്കെന്നറഞ്ഞാ ഞമ്മള് ആ ഞമ്മളൊക്കെന്ന് പറഞ്ഞ നമ്മക്കന്നൊക്കൊര് ടി വി അങ്ങനെണ്ടായിരുന്നൊരു ദൂര ദൂരദർശന് അതന്നെ ഏരിലും വലച്ചി മ്മ് അങ്ങനനേണ്ടായിരുന്നു അതിലെപ്പളേങ്കിലും ആ എവിടെങ്കി വീട്ടിലുണ്ടാവും ഒരു ഞ്ഞാ കഴിച്ച സിനിമയാ എന്തെങ്കിലൊയൊക്കെ ഉണ്ടാവും അതില് അത് കാണാനായിട്ട് നമ്മളെല്ലാരും കൂടി വീടിൽ ഞമ്മളെ ചില വീടുകളിലൊക്കെ വലിയ വലിയ വീടൊക്കെ കാണുമ്പോലും ഓല് വാതിൽ അതിലൊന്നും തുറക്കൂല്ലാ നമ്മളെ ജനവാദലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കൂ അങ്ങനെയാണല്ലോ ഇപ്പത്തെ ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെ കാണാനുള്ള പൂതിക്ക് ഇപ്പത്തെ കുട്ടി കുട്ടികളൊന്നും അങ്ങനെ ഇല്ലല്ലോ അന്നത്തെ പോലത്തൊന്നും അല്ല ഇപ്പൊക്ക ഇപ്പ ഓരോ വീട്ടിൽ ഇപ്പൊ ടിവി ഒന്നും വേണെന്നില്ല ടി വി ഇല്ല ഇപ്പ ഇപ്പൊ മൊബൈൽ ഫോണാണ് ഇപ്പൊ ഫോണിലിപ്പോ എല്ലാ സാധ അതിന് കിട്ടുന്നൊണ്ടപ്പോ ആ ഒരു സാധനം ഉണ്ടായാ മതി ഞമ്മക്കായാലും അവർക്ക് ആയാലും ഞമ്മളത് കണ്ടിട്ടാണ് അവര് പഠിക്കുന്നത് എ
ആഹ് ഇപ്പൊ ഇപ്പൊ കുട്ടികള് കരയ്പോളൊക്കെ കുട്ടികള് കരയുപോളൊക്കെ വേഗം നമ്മള് ഫോണ് കൊടുക്കൂ അടങ്ങി നിക്കട്ടെവച്ചിട്ട് നമ്മള് നമ്മളെ പണിയൊക്കെ കഴിയാനും വേണ്ടി
ആഹ് അയിന് അതാ അവരിക്ക് അത് ശീലവാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞമ്മള ന്നെയാണ് അവരെ ശീലാക്കുന്നത് ഇപ്പ അങ്ങനെയ നമ്മള് വ ആഹ് അവരി ക്കത്തന്നെ അറിയാ അവിര് വാശി പിടിച്ചാൽ അവർക്ക് കി കിട്ടുന്നുള്ളത് അവർക്കന്നെ അറിയ അപ്പൊ പിന്നെ മ്മള് ആഹ് അവര് ഇനിയിപ്പോ എന്ത് സാധനത്തിനായാലും പോറത്തോട്ട് ഇങ്ങനെ നമ്മള് ശീലിപ്പിച്ചാ മ്മൾ പോറത്തോട്ടേക്കൊക്കെ പോകുമ്പോ ചിലപ്പോ നമ്മളെ കയ്യിലൊന്നും പൈസ ഒന്നും ഉണ്ടാവൂല എന്നാലും അവരിക്ക് എന്തെങ്കിലു കണ്ണ് അവൻ കണ്ണില് വേറെ കാണാ വല്യ പൈസന്റെയൊക്കെയാവും കാണുക ന്നിട്ട് പിന്നെ അത്‌ ആണെന്നും പറഞ്ഞാണ്ട് അവിടെ നിന്ന്
അത്‌ വേണം വാശിപ്പിടിച്ചാ കടയിൽ കുത്തർ ന്നാണ്ട് കിടന്നുക്കരയും
കിടന്ന് കരയും ഞാനൊക്കെ എത്രയോ കണ്ടിട്ടുണ്ട് ഏഹ് അനുഭവം ഉണ്ടാവൂലേ ആഹ് അതേപോലെത്തന്നെ ആഹ് നമ്മളെ
അതൊക്കെ കരഞ്ഞ് കരയും ഉം നമ്മളക്ക് ആ പൊറത്ത്ല്ലോൽ കാണുല്ലോന്ന് ആഹ് പൊർത്തുള്ളവര് കാണുവല്ല വച്ച നമ്മള് വേഗം എന്തെങ്കും വാങ്ങിയെടുക്കും ആ അപ്പൊ ഇനി അത് വാങ്ങിയ എടുത്തി പോരാ അത് വ ആ വേറെ കട കയറുമ്പോ അതും വേ
വേറെ വേണ്ടി വരും ആ വേണ്ടി വരും അതാണ് അവരായിട്ടൊക്കെ അവരൊക്കെ പുറത്ത് പോകുമ്പോൾ അവരക്കെ കണ്ട് പൊത്തണ്ടി വരും അങ്ങനെ ആയിക്കോ അവരെ കൂണ് നമ്മളെ കണ്ണിലൊന്ന് കാണാത്തതായിക്കോ ഓര് വേ കണ്ടുപടിക്ക അങ്ങൻത്തെ കണ്ടുപിടിക്ക പിന്നെ നമ്മളാണ് ഇതൊക്കെ നമ്മളിതേപോലെ തന്നെ ആ അവിട ഉം ആ മുട്ടായി അതേപോലെ തന്നെ ആ അത് എനിക്ക് കാണത് ചെറിയ ചെറിയ മുട്ടായി ഒ ന്താവുലം വല്ല്യ വല്ല്യ പൈസന്റെ മുട്ട അവരെ കണ്ണ് കാണണം അവർക്ക് അതന്നെ വേണ്ട നമ്മള് ചെറിയ മുട്ടായി വാങ്ങി കൊടുത്ത് കൊണ്ടുവരാൻ നോക്കിയാൽ അതിന് പറ്റൂല അതവർക്ക് പറ്റൂല അതാണ് ഉണ്ടാവ ആ ആ അതെ ഇന്റർജോയിയൊ
ട്ടായി ഏതൊക്കെ ആഹ് ഇങ്ങിട്ട് അത് കടയിൽ നിന്ന് അ അത്‌ നും പറഞ്ഞ് വാശി പിടിക്കാ
ആ അതെ അതാണ് കിന്റർജോയി ഒക്കെ അങ്ങനെ ആ ടോയ്സ് അങ്ങനത്താണല്ലോ പിന്നെ അയ്മലൊക്കെ കള കളിക്കാനുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും അതിലും കളിക്കാനുള്ള ഇതുംണ്ടാവല്ലോ ഐമല് അപ്പൊ അതും കിട്ടൂല്ലോ അത് കണ്ടന്നാണ അവര് അവര് എന്നിട്ടും കൂടി ഉണ്ടാവു ല്ല മിട്ടായി ആദ്യായിട്ട് ട്ടാവും ചെലപ്പംകണ്ട് ഈ പരസ്യം കണ്ടാണെങ്കിൽ കുട്ടികളയ്ന് വാശി ത്ത് പിടിക്ക അതാണ് പിന്നെ അതേപോൽ ത്തെന്നെ വല്ല ടോയോ അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടാകുക അങ്ങനെ പരസ്യം കാണും അവരെടെ കണ്ണിൽ വേഗം അത് പതിയും താ അവർക്ക് കടൽ കണ്ടാ വേ മനസ്സിലാവും ചെ ചെയ്യും അതാണ് ഇങ്ങോട്ട് അതിന് വാശി പിടിക്കും വാശി പിടച്ച്ന്ന ആ വാശി പിടിച്ച് അവർക്ക്ന്നെ അറിയാം നമ്മൾ വാങ്ങി കൊടുക്കുന്നേ വാശി പിടിച്ച് നമ്മള് വാങ്ങി കൊടു ക്ക്ന്നു അറിയാലോ അതുകൊണ്ട് പിന്നെന്തതു ചെയ്യ അവര് ചെയ്യ അവിടെ കുത്തിരുന്ന് കരയും കരഞ്ഞാ പിന്നെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും ണ കണ്ട നമ്മുക്ക് ഒരു നാണക്കേടല്ലേ അപ്പൊ ഞമ്മളെന്തയ്യ അത് വാങ്ങി കൊടുക്കും ആ അങ്ങനെ ശീലിപ്പിക്കരുത് ന്ന് പറഞ്ഞ ഇല്ല്യ അങ്ങനെ ശീലിപ്പിക്കരുത് ന്ന് പറയ പറഞ്ഞ് എത്രോ കേട്ട്ണ് കാരണം നമ്മള് ശീലിപ്പിക്കാണെങ്കിൽ പിന്നിം പിന്നെ അവർ ക്കത് കൂടാണ് ചെയ്യ കൊറയൂല്ല നമ്മക്ക് ഉം ഞമ്മളത് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് അതിനോടുള്ള ഇത് വാങ്ങി തരൂല എന്നുള്ള ഒരു ഇതില് അവരെന്തയ്യും അങ്ങനെ അതിന് കരയൂല നമ്മള് നമ്മൾ തന്നെയാണ് നമ്മളെ മ ക്കളെ ശീലിപ്പി
ഉം നമ്മള് പൊറത്തുള്ള ആൾക്കാാര് കാ കാണുവല്ലോ കരീണ കാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് ങ്ങിയൊടുക്കും
അതാണ് നമ്മള് വാങ്ങി കൊടുക്കുവ അപ്പൊ അവൾ അവർക്ക്ത് കൂടുതൽ നമ്മള അവരെ കൂടുതൽ വഷളാക്കാണ് ചെയ്യണത്
ആഹ് ആ എന്നാ ശരി ആഹ് ഓക്കെ